ഹലോ
കേൾക്കണ്ടോ
ആ കേക്കണ്ട്
എന്തായി ഫുഡൊക്കെ കഴിച്ചോ
ഇല്ല ഫുഡ് കഴിക്കാനാവണുള്ളൂ
ആ ലേറ്റ് ആണല്ലോ
ആ ലേറ്റാണ് ഞങ്ങളെപ്പോഴും ലേറ്റാണ്
അയി ശരി
ഉം ഞങ്ങക്ക് എനിക്കൊരു മോനുണ്ടല്ലോ വളരെ നല്ലൊരു മോനുള്ളത് കൊണ്ടന്നെ എല്ലാം കൊണ്ട് ഞങ്ങളെല്ലാ കാര്യത്തിലും ലേറ്റാണ്
ഓഹ് പാവോടി എനിക്ക് തന്നേക്കതിനെ-
ഭയങ്കര വാശിയാടി നീ വിചാരിക്കണ പോലെയൊന്നും അല്ല- വേറെ കൊഴപ്പൊന്നുമില്ല ആള് നല്ല അടിപൊളി സ്മാട്ട് കൊച്ചാണ്- സത്യം പറഞ്ഞാ രണ്ട് വയസ്സ് രണ്ടു വയസായി-
രണ്ടു വയസ് കഴിഞ്ഞില്ലേ?
ആഹ് രണ്ടു വയസ്സ് കഴിഞ്ഞ് പക്ഷെ രണ്ടു വയസിനേക്കാളും- എല്ലാം ഒറ്റക്ക് ചെയ്യണം അങ്ങനത്തെക്കെരു ഇതാണ് അതിന് കൊഴപ്പൊന്നുമില്ല-
നല്ല കാര്യല്ലേ ചെയ്യണത്-
നല്ല കാര്യമാണ് പക്ഷെ ചെയ്യണതൊക്കെ ചെയ്തോട്ടെ ഞാൻ- ചെയ്യണ്ടാന്നൊന്നും പറയാറൊന്നൂല്ല ചെയ്യണത് എങ്ങനെയാണോ അതുപോലെ തന്നെ ചെയ്തോട്ടെ പക്ഷേ വാശിയാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളില് വരെ വാശിയാണ് അതിനെ
അത് സമ്മതിച്ചു കൊടുക്കുമ്പോഴെ സമ്മതിച്ചു കൊടുക്കുമ്പോഴില്ലേ അങ്ങനെ തന്നെ കൂടി
സമ്മതിച്ച് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിച്ച് കൊടു കൊടുക്കാ എന്താ പറയ്യാ കൊടുത്തില്ലെങ്കിൽ അതും കൊണ്ട് എനിക്കും കൊടുക്കണം താല്പര്യം ഉണ്ടായിട്ടില്ല പക്ഷെ നമ്മുടെ വീട്ടിലുള്ളവര് ഇതിന് അനുവദിക്കില്ലല്ലോ അവർക്ക് ചെറുതായിട്ട് ചിണുങ്ങുമ്പ തന്നെ അയ്യോ എന്തിനാ കരയിപ്പിക്കണേ ചെയ്തു കൊടുക്കൂന്ന് പറഞ്ഞിട്ട് നമ്മളെ കൂടി ഇതാക്കും അപ്പൊ നമുക്കും വില പോവ്വാണെ കൊച്ചിന്റെ മുമ്പില് കൊച്ചും വഷളാവാണ് അതൊന്നാമത്തെ - കാര്യം രണ്ട് അത് വലിയൊരു പ്രശ്നമാണ് എന്ത് ചെയ്യാൻ പറ്റും കൊച്ചിനെ ഒറ്റക്ക് നമുക്ക് എവിടെയെങ്കിലും മാറി നിന്ന് താമസിക്കാനുള്ളൊരു വിധി ആയാലല്ലേ അത് പറ്റുള്ളൂ
ആഹ് മാത്രല്ല നമ്മളിപ്പോ കല്യാണം നോക്കിയാല് കല്യാണം നോക്കിയായൊന്നും സമ്മതിക്കൂല
ആഹ് ഇത് എന്നിട്ട് ചില അവസരങ്ങളില് ചില ഞങ്ങള് ഒരു സ്ഥലത്ത് കുറച്ചാള് മുമ്പ് ഒരു ടൂർ പോയി ടൂറ് പോയ സമയത്ത് നമ്മള് അവിടെ ഇങ്ങനെ ഈ സൈറ്റ് സീൻ പോലെ കാണാനായിട്ട് ഒരു ബസില് കേറും അപ്പ ഈ ബസില് കേറിക്കഴിഞ്ഞിട്ട് അ അപ്പഴിണ്ട് ഈ ആൾക്ക് ആ ബസ്സിൽ കേറണ്ട കേറണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കരച്ചിൽ ബസ്സിൽ കയറിയപ്പ മുതല് ബസിന്ന് പറയുമ്പോ അങ്ങനെ വല്യ ബസ്സല്ല ചെറിയ വാനൊക്കെ പോലെ ചെറിയ ബസ്സാണ് അപ്പോ ആ ബസ്സിൽ ഉം വേറാരും ഇല്ലതാനും ആ ബസിന്റുള്ളില് നമ്മള് മാത്രേ ഉള്ളൂ പിന്നെ ഒരു ചേട്ടനും അങ്ങനെ രണ്ടു മൂന്ന് പേര് വരുള്ളൂ എന്നിട്ട് അവിടന്ന് പോവണ്ടാന്നും പറഞ്ഞിട്ട് ബസ്സില് കയറണ്ട പൊറത്തിറങ്ങും പറഞ്ഞ് കരച്ചില് തുടങ്ങിട്ട് നമുക്കാശ് കൊടുത്തു പോയി നമ്മൾ ബസ് എടുക്കുകയും ചെയ്തു നമുക്കിനി ഇറങ്ങാനും പറ്റില്ല അപ്പം കരഞ്ഞപ്പങ്ങട് തുടങ്ങിയിട്ട് പിന്നെ ഉറങ്ങേണ്ടി വന്നു നിർത്താൻ നിർത്താൻ കരച്ചിൽ നിർത്താൻ വേണ്ടി തളർന്ന് കരഞ്ഞ് തളർന്നു ഉറങ്ങേണ്ടി വന്നു
അതുവരെലം
അതുവരെ കരഞ്ഞു
ഉള്ളിൽ വിഡിയോ ഉണ്ടായിരുന്നതാണ്
നമ്മള് ചെയ്യന്നേ ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി നമ്മള് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും എന്തൊക്കെ കൊടുക്കാൻ പറ്റോ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയില് നമുക്കൊന്ന് സെറ്റിലാക്കാൻ പറ്റോ ഒക്കെ നോക്കി ഒരു നിവർത്തിയില്ല പിന്നെ നമുക്ക് തല്ലാനും ഒക്കെയെ പറ്റുള്ളൂ അത് നമുക്ക് എന്തായാലും പുറത്ത് പോയിരി രിക്കുമ്പോ പറ്റില്ല ഒന്ന് കൂടെള്ളൂ അപ്പൊ ആഹ് സമയത്ത് എ എന്തായാലും പറ്റൂല അല്ലാതെ സാധാരണ ഒരു മനുഷ്യൻ സ്നേഹത്തില് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി അപ്പൊ ചെയ്തിട്ടുണ്ട് ഇതാണ് ആള് ഒന്നും ചെയ്യാനില്ല അന്ന് അതോടുകൂടി എനിക്ക് എനിക്കാണെങ്കിൽ നമ്മള് സൈറ്റ് സീറ്റെന്നും പറഞ്ഞ് കേയറിയ ബസ്സാണ് എനിക്ക് അതിനുള്ളിൽ കയറിയിട്ട് തല വേദന എടുത്ത് എനിക്ക് അതിന്റെയുള്ളിൽ തല എനിക്ക് ശരിക്കും തല പൊട്ടി പൊടിയണ പോല കാരണം നമ്മളെപ്പോലെ എല്ല എല്ലാവരും മറ്റുള്ളവര് അവര് അങ്ങനെരു ഇതുപോലെ ടൂറ് കുതിക്കാൻ വന്നവരാണ് ഈ കൊച്ചിന്റെ കരച്ചിലും കേട്ടിട്ട് അവരതില് ഇരിക്കണ്ടേ അപ്പൊ നമ്മള് നമ്മള്ക്ക് ആലോയ്ച്ചോക്ക് നമുക്ക്
ഓ കൊച്ചാ പ്ലേസ്കൂളുണ്ട് പ്ലേസ്കൂളില്ലേ അവിടെ എന്തെങ്കിലും ചേർക്കാന്ന്
അല്ല ചേർക്ക് അതാണ് ത്രീ ഇയർ ആവണ്ടേ ഞാനീത്രി മൂന്ന് വയസ്സിലെ നമുക്ക് അംഗൻവാടി കൊണ്ട് ചേർക്കാം പക്ഷേ ഇപ്പം രണ്ടു വയസ് ആയിട്ടില്ലേ ഉള്ളൂ ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ ഈ രണ്ടു വയസ്സ് കഴിഞ്ഞ ആളെ ഞാൻ എവിടെ കൊണ്ട് ത് ആരെടുക്കും എവിടെ എടുക്കും വീട്ടിലൊന്നും ആക്കിയിട്ട് പോകാൻ പറ്റൂല്ല വീട്ടുകാർക്കൊന്നും ക്ഷമയില്ലാത്തവരാണ് ഞാന് പിന്നെ എനിക്ക് തന്നെ പറ്റണില്ല ഞാൻ പിന്നെ സ്വന്തം കൊച്ചായത് കൊണ്ട് ഇങ്ങനെ വലിച്ചു വലിച്ച് പോവാണ് നമ്മള് എന്ത് എന്തും പറഞ്ഞു പോവും ആരേയും കുറ്റം പറയാൻ പറ്റില്ല അവനെ നോക്കൂലാന്ന് പറഞ്ഞാലും പറഞ്ഞിട്ടുണ്ടന്നല്ല എന്നാലും പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആരെയും കുറ്റം പറയാനായിട്ട് പറ്റൂല പിന്നെ എന്താ ചെയ്യാ ഒരു നിവർ തില്ല ഞാൻ ഇനിയൊരു കൊല്ലം കൂടി ഏ ശരിക്കും പറഞ്ഞാ ഒരു ഒന്ന് ഒരു ആഹ് അതെ ഒരു ഒന്നന്നൊകാൽ വയസ്സ് വരെ എനിക്ക് തോന്നണ് വലിയ കുഴപ്പില്ലായിരുന്നു ഇവൻ നടന്ന് തുടങ്ങി പ്പൊ തൊട്ട് അലമ്പാണ് ശരിക്കും പറഞ്ഞാ ഭയങ്കര അതും ഇല്ല നടന്ന് തുടങ്ങിയപ്പോ തൊട്ടൊന്നുമല്ല ശരിക്കും ഇവന് ഇ ഇത്രയും ഇങ്ങനെ വാശിയൊക്കെ തുടങ്ങിയിട്ട് എനിക്ക് തോന്നണത് ആറ് മാസൊക്കെ ആയിട്ടുള്ളൂന്ന് തോന്നുണ്ട്
ആറ് മാസം ആഹ് മാറൂടി സ്റ്റേജ് ഒക്കെ മാറും പക്ഷേ ഇപ്പോഴത്തെ ഒരു കുറുമ്പ് നമ്മള് സഹിച്ചെ പറ്റു
കുറുമ്പൂല്ല കുറുമ്പുംന്ന് ഇതിനെ പറയാൻ പറ്റില്ല കാരണം വാശി മാത്രം കുറുംമ്പ്ന്ന് പറയാനുള്ള അങ്ങനത്തെ നമുക്ക് ടെൻഷൻ അടുപ്പിക്കണ കുറുമ്പൊന്നും ഇവന് ഇതുവരെ അങ്ങനെ ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്തെങ്കിലും വായിലിടെ അല്ലെങ്കില് അങ്ങനത്തെ എവിടെയെങ്കിലും പിടിച്ച് കേറെ അങ്ങനെയൊന്നുല്ല എല്ലാം ഏ സ്റ്റെപ്പ് ഒക്കെ ഉണ്ട് കോണിയൊക്കെ കേയറുഎങ്കിലും ഇപ്പം ശ്രദ്ധിച്ചു തന്നെയാണ് ആള് അങ്ങനത്തെ വലിയ വലിയ അപകടംമായിയിട്ടുള്ള ഒന്നും കാര്യമായിട്ട് അങ്ങനെചെയ്ത് കണ്ടിട്ട് ഇല്ല നിലവില് എങ്കിലും നമ്മള് പിന്നെ ഞാനും എപ്പോഴും ശ്രദ്ധിക്കണുണ്ട് വേറെ കാര്യം ഇതിങ്ങനെ വെളിവില്ലാണ്ട് നടക്കണോണ്ടേ
ഈ ഒരു പ്രായം അങ്ങനെയടി നമ്മള് ശ്രദ്ധിക്കേണ്ട പ്രായമാണിത് ഇനി ഒന്നരാ നടന്ന് തുടങ്ങുമ്പോ തൊട്ടില്ലേ അപ്പൊ മുതലാണ് ഇവരെ ശരിക് ള്ളത് വരണത് ഇവിടെ എന്താണ് പൂച്ചേനൊക്കെ കണ്ട ഓടും പൂച്ചന്റെ പിന്നാലെ പിടിക്കാനായിട്ട് പൂച്ച പിടിച്ച് കടിക്കൂല്ലേ
അതാണ് ഈ പൂച്ച പിടിച്ച് കടിക്കണത് പോട്ടെ പൂ പൂച്ചെ പിടിച്ച് കടിച്ച് കഴിയുമ്പോ അവർക്ക് വരുന്ന എന്തെങ്കിലും അസുഖങ്ങൾ എന്തെങ്കിലും അതാര് കാണണം നമ്മള തന്നെ കാണണ്
നമ്മള തന്നെ കാണണം അതുപോലെ ഇവിടെ ചെയ്യണതാ ഇവിടെ പോയി തീക്ക് തീക്കള്ളില്ലേ ആ അടപ്പി പോയി അത എടുക്കൂടി ഒരു ദിവസം എടുത്തിട്ട് വാക്കരമ്മൊക്കെ വീണ വാക്കറി പോയി എടുത്ത് അങ്ങനത്തെ കുരുത്തകേടാ ഇവിടെ മൊത്തം നല്ല കുറ ചെയ്യ ഉ ഇവിടക്ക പോ സെറ്റീമ ക കേറിയിട്ട് ഏറ്റവും മുമുകളിലട്ട് ടേബിളിൽ കയറിതക്കവള്
പിന്നെ ഈ പിള്ളേര് അവിടെ പിന്നെ ഒന്നും രണ്ടും പിള്ളേര ആയതു കൊണ്ട് അവർക്ക് ഒത്തൊത്ത് ചെയ്യാനായിട്ട് ആളുണ്ട് ഇത് ഇയാള് ഒറ്റക്കായിട്ട് ഇത്രേം ഇതിന് പറ്റ് ഒരെണ്ണം കൂടിയൊക്കെ വരേണങ്കില് ഞാൻ പറ ക്കണ്ടി വരും മിക്കവാറും അയിന്
സെയിം കുറുമ്പൊന്നും ഒണ്ടാവൂല ഒരാള് വരുമ്പോ കുറയും കുറയും
കൊറഞ്ഞാലും നല്ലത് പിന്നെ എനിക്കറിയാം എനിക്ക് തോ എന്തായാലും വെലു ഇതാവുമ്പോ അതിന്റെതായ ഒരു പക്വത കാണിക്കും ന്നാണ് എന്റൊരു വിശ്വാസം
ഒരുപാട് ലേറ്റ് ആക്കാണ്ട് ഞാൻ പറയട്ടെ ഒരു ത് ത്രീ ഇയർ ഒക്കെ ആവുമ്പോഴത്തേക്കും അടുത്തന്ന് നോക്കണം ബേബി അന്നാലേ കാര്യുള്ളൂ ഒരുപാട് ഗ്യാപ്പ് വന്നാലും നിനക്കാണാ പിന്നെ അതിന്റെ ബുദ്ധിമു നമ്മടെ കരിയറും കാര്യങ്ങളും ഒക്കെ പിന്നെയും പിന്നെയും പിന്നേം സ്റ്റക്ക് ആയി പോയി ക്കൊണ്ടിരിക്കും ഇതിപ്പോ പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാ നീ ഫ്രീ ആയി അപ്പൊ ഒരെണ്ണം കൂടി നോക്കാണെങ്കില്
പക്ഷേ അതൊക്കെ ഇനിപ്പ ഇതിന്റെ എടേ കൂടെ പക്ഷെ അപ്പ തന്നെ എനിക്ക് ഗ്യാപ്പായില്ലേ ഞാന് ഇനിയിപ്പ തന്നെ കരിയർ ഗ്യാപ്പിലാ നിക്കണെ ഇനി ഇതി കൂ കൂടുതല് കരിയർ ഗ്യാപ് ആയി കഴിഞ്ഞാല് അത് രണ്ടാ അതൊക്കെ അവിടെ നിക്കട്ടേന്ന് വെക്കാം നാ റെഡി ആവേണെങ്കി തന്ന നമുക്ക് എന്ന് വെച്ചാലേ നമുക്ക് ആകെ പാ ഒരു ടെൻഷനായി കുറുമ്പിനല്ല കുറുമ്പ് ഈ പറഞ്ഞവര് ഞാൻ പറഞ്ഞ മാതിരി കുറുമ്പാണെങ്കില് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല കേട്ടാ പക്ഷെ ഇവനെ ക്കൊണ്ട് ഭാഗ്യത്തിന് വല്യ കുറുമ്പില്ല ചെറുതൊക്കെ ആയിട്ടേ ഉള്ളൂ പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളാണ് എന്തെങ്കിലും അപകടോള്ള ചെല കാര്യങ്ങള് നമ്മള് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാലില്ലേ പിന്നത് വേണം പിന്നത് കിട്ടീട്ടേ ഉള്ളു കാര്യം
ഇഹ്
നമ്മളത് നം അവനിക്കൊരു ബാ ഇത് ബുദ്ധിമു വരായിരിക്കാനാണ് പറയണം അല്ലെങ്കില്
പക്ഷെ ഇല്ലേടി നീ അവനെപ്പറ്റി പറയൂലേ അപ്പൊ അവൻ കേക്കലേ പറയരുത് ട്ട ആരോടും ആഹ് അവന്റെ മൈന്റിലതിങ്ങന നെഗറ്റീവ് ആയിട്ട് അവനെ പറ്റി നെഗ ഇങ്ങനെ സ്റ്റോർ ചെയ്തൊണ്ടിരി
ഉം ഞാൻ അവനോട് പറയും നല്ല കൊച്ചാണ് അങ്ങനേണ് അങ്ങനേണ് അല്ലെങ്കില് അങ്ങനെ തന്നേണ് പറയണ പക്ഷെ എനി ക്ക് ഒരു സംശയം ഇത് നമ്മളെ ഓവറായിട്ട് നല്ലതാണെന്ന് പറഞ്ഞ് പറഞ്ഞ് ഇത്തിരി വാശളാവുണ്ടോന്നാണ് എൻ്റെ സംശയം ഇപ്പ എന്റെ ഒരു അഭിപ്രായ രണ്ടും പറയണം എന്ന് വെച്ചലേ അല്ലെങ്കി പിള്ളേര് നെഗറ്റീവും പറയണം ഇല്ലെങ്കില് പിള്ളേര് വിചാരിക്കും ഈ അടുത്തൊള്ള സംഭവങ്ങള് കണ്ട ഇപ്പോഴത്തെ പിള്ളേരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നങ്ങള് വരുമ്പോ ആത്മഹത്യ ചെയ്യണ കണ്ടാ
അതന്നെ അവർക്ക് ഒട്ടും ഇത് പറ്റുന്നില്ലാടീന്നോ നമ്മക്കൊക്കെ ചൂലും കെട്ടീട്ട് അടി കിട്ടിയല്ലേ പക്ഷെ ഇവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റണില്ല ഞാൻ നല്ല അടി കൊടുക്കു ടി ഇവിടെ കുരുത്ത ക്കേട് കാണിക്കുമ്പൊ എന്നിട്ട് ഇപ്പൊ പറയാണ് ഉമ്മിക്ക് തോന്നുമ്പോ തോന്നുമ്പോ അടിക്കാൻ ഞങ്ങള് എന്താണ് ഓൻ പറയണ് അപ്പൊ ആഹ് അത്രേം പറയാനായി വലുതായി അപ്പൊ പറയും ഞാൻ പറഞ്ഞേ ഒ ടി വി കാണണെടി എന്നാ റൊണാൾ കളിണ്ടല്ലോ ഇന്ന് അപ്പൊ അത് കാണണം എന്നുണ്ടെങ്കില് എന്നാ നേരത്തെേ കെടക്കണ്ടേ എന്നിട്ട് ഞാൻ നോക്കുമ്പോ ഒമ്പത് മണിയായിട്ട് കെടക്കാനൊള്ളൊരു ഇതില്ല അവിടെന്ന് ടി വി കാണാണ് ഏഹ് എന്നിട്ട് ഞാൻ ബാക്കീ പോയിങ്ങനെ തട്ടീട്ട് ഞാൻ വിളിച്ചേ വാ വന്ന് കെടക്കാൻ പറഞ്ഞ് എന്നിട്ടിപ്പാ തട്ടെയ്തിന്റെ ദേഷ്യം
ഉം ഉം അതാണ് അതോണ്ടേ പെ ഇനി ഇതിപ്പ അത്ര ആയി ഇല്ലാത്തോണ്ട് കുഴപ്പുല്ല തൊടണേന് നോക്കണേന് ആ തൊടണേനും നോക്കണേനും എക്കെ പ്രശ്നാ അത് നമ്മളും പറഞ്ഞിട്ട് കാര്യൊന്നുല്ല കാലഘട്ടം അപ്പ നമ്മൾടെ പാരെന്റ്സ് അവരുടെ പാരെന്റ്സിനോട് നിന്ന പോലെയല്ല നമ്മള് നമ്മൾടെ പാരെന്റ്സിനോട് നിന്നി ഉള്ളത് അതിപ്പോ നമ്മൾടെ മക്കളയിനും മുമ്പേ തുടങ്ങും അത് നമ്മൾ മനസ്സിലാക്കാണെന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അതവിടെക്കട്ടെ പക്ഷേ ഈ ഇങ്ങനത്തെ ഈ ഇങ്ങനത്തെ കൂറും അവരുടൊരു അവരുടെ ജീവനൊരു ഹാനി വരണ കാര്യത്തിന് ഇങ്ങനെ വാശി പിടിപ്പിക്കു പിടിക്കുമ്പോഴാണ് നമുക്കൊരു വെഷമം പിന്നെ എപ്പോഴും ഇ നല്ലത് നല്ലതതെന്ന് പറഞ്ഞോ ഇരുന്നേയിഞ്ഞാലേ എന്തെങ്കിലും ഒരു കാര്യം
നെഗറ്റീവ് ആയിട്ട് കേട്ടെഴിഞ്ഞാ അപ്പൊ അവർക്ക് വിഷമാവും ഭയങ്കരെ
നീ ഇങ്ങോട്ട് വിളിക്ക്‌ ഒരാശം
ഇല്ലെടി നിക്ക് നിക്ക് ടൈം ആയിട്ടില്ല
ആ അപ്പൊ ഏ എന്തെന്നാണ് ഈ പിള്ളേരെ ഇങ്ങനെ കെടന്ന് എന്തുട്ടാണ് നമ്മളെപ്പോഴും ഇ നല്ലതാ ആ ആ ശെരി